ഹലോ
ആഹ് കേക്കിണ്ടോ
ആഹ
എന്താ വർത്താനൊക്കെ വച്ച് കിട്ടണല്ല
ആഹ് എന്താവോ ഒന്നുകൂടി ശ്രമിച്ചോക്കണ്ടു
ഇന്റെ അങ്ങനെ ഒന്ന്ു പോയി നാരത്തെ ഒരാൾ വിളിച്ചട്ട് പതിയപ്പോ കട്ടാക്കി പോ
ഉം എന്താ പരിപാടി
പോട്ട്‌യോ പോ
ഏഹ് നിങ്ങൾ നാളെദ്നുണ്ടമ്മതിൽസന്നൂറിന്
ഹ ബടലേ ആക് ബരാ കല്ലാട
എ
ഏഹ്
ആഹ്
വെറുതേ
ഉം ഉ
ആഹ് തന്നെ ഉം ആഹ ശരി
പുതിയാപ്ളാ
ആഹ് എന്താത് ആഹ് വെള്ളിയാഴ്ചല്ലേ ഇറച്ചി വറ്റിച്ചിക്കൂടെ മോര്കാച്ചിയേക്കണ്
ഏഹ് മോര കാച്ചിയതും ഇറച്ചിയാ
ഇറച്ചി ഇറച്ചി
മം മം ഉം ഞാൻ കോയി അങ്ങീിക്കും ച്ച വക്കിയ പൈസട്ടീല്ലേ റീചാർജ് ചെയ്തു കോഴീം വാങ്ങി
ഹേ
ഉം ഞാൻ ആ പെണ്ടരണമാതിരി കിട്ടിയെങ്കി ചെയ്യാൻ എഴതി കുത്തിരിക്കാ അ ചതിയാണ
മറ്റി ത തടേ
ആഹ് ഏത്ത
ആഹ് സ്റ്റാറ്റസിന്റെ അതാ അയച്ചീല
അതറിയില്ല കേയറുമ്പോ ഉള്ള അറിയാം
മ
ഉം ഇരുവത് റുപ്പിയ കേറി കറക്കണ്ട് രണ്ട് ദിവസം ഒക്കെ കൂടെ പലത്തുള്ളി പെരുവെള്ളം ഉം
ഉം
മൻ ഉ ഏഹ്
എഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാവോ
ഉം കഴിഞ്ഞിട്ടില്ലാ
ഏൻ
നരമി ഞാൻ ഒന്ന ഇടാത്തോണ്ടേ നര വെറുത അതിന് കുത്തിർന്ന് ഇന്ന് നീ കാക്ക ചോർന്നു വരും വെള്ളിയാഴ്ച അല്ലേ അപ്പോത്തേ ചോറും കൂട്ടാനും വെച്ചു ഉം കോയി കറി വച്ച കാണ്ട് അയിന്ന് കണ്ടടുത്താണ് പൊരിച്ചം വെച്ചക്കണ് കറിയായി കോറ്റിച്ചേരു കയില്ലേ പെരും വെലെണെ കോഴിക്ക് നൂറ്റി എഴുപത്തഞ്ചൊക്കെ ആ ആഹ് മുന്നൂറുറപ്പക്കെ കാര്യമല്ല കുറച്ചള്ളൂ
ഞ വൈകുന്നേരം തറവാട്ട് കൂടെ പോകണം കരുതി നക്ക കുട്ടികളെ കാ ഉം കൊണ്ടരണ്ടിയാ മീന്
ഏ മായനല്ലേവിനിപ്പോൊ
ഉം
ഓട്ടോർക്ഷക്കൊകെ വണ്ടിക്കോകെ
ആഹ് അല്ലെങ്കിനോടാകതാര ഒമ്മ രണ്ടേരു
ഉം പേര് പ്രതിപാദിക്കണ്ട
ഉം മാറന്ന് ആഹ്
ഉം വേറെന്തന്നിട്ട് എന്താ രാവിലെക്കെടി
രാവിലെ ഞാൻ കൊറച്ച് ബൂടിണ്ടാക്കി പിന്നെ ആക്കെങ്ങയ്ട്ടുള്ള ഇതുംണ്ടാക്കി
ബജ്ജിയ എന്തല്ല എന്താ
ഉം ബജ്ജി ഞങ്ങളവിടെ പല്ലിന്ന് പറയാ പല്ലി പല്ലി
പല്ലിയോ ബജ്ജല്ലടി ആ കഴക്ക് വേറെ എന്തോന്ന് പറീലേ
ബജിയന്നെല്ല ബടെ പറയാ
അല്ല ബജ്ജി പറഞ്ഞാൽ പൊരിച്ചതല്ലേ മുളക് ബജി, കായ ബജി വരിച്ചണതല്ലേ ഇ വേറെന്തോന്ന് പറയലോ ആക്കെറിക്ക് പേറെന്തോ പേരുണ്ടച്ചും കിട്ടണില്ല എന്തോ പറയലുണ്ട് ഞങ്ങളതിന് ഞാൻ പിന്നെ ചോറ് ഒന്നിച്ചേക്കാ അന്തിക്കത്തെ ബാക്കി ഇന്നല ചോറ് കൊറച്ച് ബാക്കിയണ
ഏഹ്
അപ്പൊ രാവലെ തൂമിച്ചു
ഞങ്ങക്ക് അതിന് തുണ്ണിച്ചോറ് ഇവിടെ ഞങ്ങള് ഇണ്ടാവകുമ്പോ തുണ്ണിച്ചോറ ചൂ ഒറ്റക്ക ആണെങ്കില് ഓലകൊറ്റു ആഹ് ഇങ്ങനെ
കാക്കുവിനറ്റില്ല കാക്കുന് പിന്നെ പിന്നെ അപ്പൻചുട്ടു രണ്ടെണ്ണോ ഞങ്ങൾക്കൊക്കെ തോന്നിച്ചോറും വെറുത കളയണ്ടല്ലേ എരുതി
ആഹ് ആഹ് ബനിച്ചോ ചോപ്പ്കണ്ടാ കട്ടാക്കണെ
ഏഹ് ആഹ്
എല്ലാരും പൊങ്ങവട്ട പോണ്
ഓഹ് കുളികഴിഞ്ഞോ ന്നട്ട്
കുളിച്ചിട്ടില്ലേ ഓൻ അപ്പതിന് നീച് ഞാൻ കുറച്ച് മാത്രംണ്ടന്യേ അത് മോറിട്ട് കുളിച്ചാൻ പോവ കർത്യത
ണ്ടെയ്യ് ഓള് പോ രാവിലത്തെ മൂന്നാണ് തിരുമ്പാ അറങ്ങി പിന്നെ അച്ച ഉ മറ്റൊന് ജൽദോഷം പുഡ്ചക്കൻ ചെറുതായിട്ട്
എല്ലാർക്കും കൊണ്ട് ഇപ്പോ
ആഹ് ഇനിഓര് സ്കൂള് ഇട്ട്രുവരൂലേ
ഉം അത്രയ് സമയം ഏ ആ ഒക്കോരോ തോന്നലല്ലേ
ഒന്നേ എട്ടായിലെ
ഏ ഉം ഓരേ തോന്നലാണ് ചെൽപ്പോ ഇണ്ടാക്കും മായ ഇങ്ങനെ പെജുമ്പൊ ഒരു പൂതിയണ് ചായി എന്തരു ജ് കാട്ടിയക്ക അങ്ങനേണ് ആ ചക്കേറ്റൊക്കെ അന്ന്ണ്ടാക്യത്. പച്ച ചക്കാറ്റ്
ഉം അഡ്ങ്ങിക്ക്
ഉം കട്ടാക്കാ നികേയ്ക്കരം ല്ലേ
ആഹ് ഓം ഫോം പുട്ച്ച് വൽച്ചാണേ
മദർജിക്കെ എടെ?
ഒക്കെണ്ട്. ഉമ്മ തിര്മികാണ്ട്ണ്ട് സിറ്റോട്ട് അല ഇബടെ കുത്ത്ർക്ക്ണ്. കഞ്ഞി ഒക്കെ കുട്ച്ച്. മ്മു ഉട്ടിനിം കൊണ്ട് മേലെക്കൊയ്ക്ക്ണ് കുൾച്ചാന്
ഉ വേറെന്ത
വേറെന്താ ത്ത മറിയ
ഏ ഇന്ത ലെ ഇ ന്നലെ മന്തി റെസിപ്പി ഇട്ടിച്ച് കുക്കർ മന്തി. ഇന്നലെ മന്തി രസിപ്പിട്ടീയറ. വിൾച്ച് ക്കാണ്ടെ
ഏ, അത് ഞാന് എടക്ക് ചോയിച്ചല്ണ്ട്
ഉം കുക്കർല് മന്തിയ. ക്ഷെ ച്ച് സര്ക്കും അറീലട്ടൊ കുക്കറ്ല് എങ്ങനെ മന്തി വെക്കാന്ന് ഞാന് മ്മള്ങ്ങനെ അട് ആഹ്, അട്പ്പത്ത് വെക്കാന്ന ല്ലാതെ കുക്കർല് എങ്ങനെവെക്ക ച്ചു അറീല്ല. എല്ലാരും കാണ കുക്കർല് ബിരിയേനി എക്ക്ണ് മന്തി എ ക്ക്ണ്. ഞാൻ ഇത് വരെ ണ്ടാക്കിയിറ്റില്ല.
ഉ പിന്നെ ഇന്നലെ തോ രു പണ്ഡിതന്റെ ഉം പെണ്ണുങ്ങള് വിളിച്ചീനി
ഏ
നമ്പൂതിരിയാവുന്ന്. ഐ് ഇന്നോട് അവ്ടെ ഏതാ സ്പെഷ്യല് ഓയിച്ചപ്പോ ക കപ്പിം മീൻകറിയാണെന്നർഞ്ഞു
ഏ
ഉം, പിന്നെ എന്താ ആ മാപ്പ്ള്ള പൂജാരിയാണ്
മ്മേ ഹ്
ഉ് ഹ്
ഏഹ് നമ്മളെ ഈ ഇത്ണ്ടല്ലോ ചക്കര കേങ്ങ്. അഅ് പഴം പൊരി പൊരിച്ച്ണ മാത്‌രി പൊരിച്ചാണോലോ. ന്നാല് അയിനതാണ് ദ നാല് മണിക്ക് ചായക്കടി അറ. അതി ക്യ ഓരോ വെറൈറ്റീസ് ക്കെ കിട്ട്ണ്ട് ഏതാലും
ആഹ്, അ അതാണ് മിന്നു അറ ബ്ലൂ പർഞ്ഞേ
ഉം
ബോക്ക ചോയ്യ്ച്ചാ. അ പിന്നെ അതേ മാതിരി സാമ്പാറ്ണ്ടാ ക്കൊല്ലോ മ്മള്. അപ്പൊ ഓലാവ്ടന്നും തേങ്ങ വറുത്ത്ക്കാണ്ട്ണ്ടാക്കൂല. ഈ മലപ്പ്റം ജിൽ ലീലാണ് അങ്ങനെ ഉണ്ടാക്കാറുള്ളു ളു അപ്പ അതെങ്ങനെ റെസിപ്പി ഒന്ന് പറഞ്ഞരോഴിച്ച് അപ്പൊ ഞാൻ പറഞ് ഇങ്ങള് സാധാ സാമ്പാറക്കണ മാരിന്നെ ഐക്കൊന്ന് തേങ്ങൊന്ന് വർത്തർച്ചാ മതിയാ ത്രള്ളൂ. എം അത്രെ ഉള്ളൂ ഫോണിനോയിച്ച്ന്നോട്
ഏഹ്, ഞാനധികം തേങ്ങര്ക്കലില്ല
ഇബടെ പിന്നെ ചെലപ്പൊങ്ങട്ട് അരക്കും. അല്ലെങ്കിൽ ഞാന് രാവിലെ ദോശക്കൊക്കെ ഇണ്ടാ കെൻങ്കിൽ അപ്പ അരക്കൂല അപ്പം പിന്നെ ഉച്ചക്കക്ക് മാത്രം കണ ക്കാക്കിയേ ണ്ടാക്കൊളളൂ
തന്നെ ഉണ്ടാവേ കഷ്ണങ്ങള് പ്പൂ ന്താ ചന്തീന്ന് വാങ്ങിയാൽന്നെ ഇഷ്ടമാര് ആഹ് പരിപ്പൂട്ടാന് ട്ടം മാര്യാണ് കറി സാമ്പാറൺ വെച്ചാ കാണി കുക്കർ നർച്ച്.
കൊറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറുകുവേ
അതാണ് ഉരുളകിഴങ്ങും വെണ്ടക്കൊക്കെ കുറുകണല്ലേ. പിന്നെ പരിപ്പും കുറുകും. ഇന്നിട്ട് പിന്നെ ഉച്ചക്കും അന്തിക്കും പി റ്റേന്ന് രാവിലെയൊക്കെ അതെന്നേക്കാരം.
ഏഹ് ഞാനേ ഇബടെ അധികം സാമ്പാർ കൂട്ടാത്തോണ്ടെംചിലപ്പോ ദോശ ഇടലി എന്തെങ്കിലും വെള്ള. ലിട്വാണെങി പിറ്റ് ആദ്യന്താ സാനല്ല നോക്കൂ ഇല്ലാത്തത് കൊണ്ട്രിച്ചും.
ഏഹ്
ഇഞ്ഞിണ്ട്ല്ലേ രണ്ട് മാക്സി.
ഏഹ് മാക്സി രണ്ടണംണ്ട അടിച്ചണം പ്പതിമ്മ കൂടിക്ക തിയാണ്ട്.
ത് കിട്ടിയിട്ടില്ല
എന്തേ ഇച്ച തെരൊന്നും മാണ്ട.
ഏഹ് അയിനെത്താ ഇങ്ങള് വെറ്തെ അടിച്ചിങ്ങാണ്ട് ഉം ഏഹ്
അതൊന്നും ല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാണ്ടിവരുല്ലേ ചെലപ്പോ ഇചെജ്ജാ തെത്ത് അനക്കായ്കരം അനക്ക് ജ്ജത്തേ ച്ചകാരം അതിന് നമ്മള് കണക്ക് നോക്കിയാലേ.. അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ വാണ്ട്യെരൂലേ അട്ചെര്ണ്ട് ആക്കം പോലെ. ഒരോത്തോന്നല ഇരുന്നാ ഫുള്ളാക്കും. തോന്നീലെ പിന്നെ അങ്ങനെ.
ചിമ ഞാനിപ്പ ഇബന്റെ സീറ്റ്കീറിട്ട് സീറ്റൊക്കെ അടച്ച് പെരും. പിരാന്തണ് അയ്മെക്കുത്തർക്കിൺ വെ വേം നൂല് പൊട്ടാണ്
ഏഹ്
ച്റിയില്ല എന്താണെന്ന്.
ആഹ് ഇത് പൊട്ടണൊന്നുല്ല
ഞമ്മള് സ്മൂത്തിൽ ഇങ്ങനെ അടിച്ചു പോമ്പോ ങ്ങട്ട് നൂലൊട്ടും. ആ പ്പാ..
ആ ചെല നൂലൊർപ്പിണ്ടാവൂല്ല അതേക്കാരൻ ചെൽപ്പോ.
ച്ച അതാ തോന്നുണ് ഞാൻ അതാ ഓർഡർ ചെയ്ത് വാങ്ങിയതാ
ചെൽപൊട്ടിച്ചോക്ക്യാ മതി പൊട്ടിണ്ടോന്ന്.
ഞാൻഇഞ്ഞി നൂല് ആഹ് ആഹ് അങ്ങനെണ്ട് തോന്നണ് അതൊരു. ഇതായിങ്ങാണ്ടാ നിക്കിണത്.
ഉം കെട്ടുപ്പേക്കില്ലെ നൂലാണെങ്കിലും പൊട്ടും അടീല് വല്ല നൂലോ മാറാലെക്കെ കുട്ങ്ങ്യാലും പൊട്ടും. നമ്മള് അദ് ഇങ്ങനെ പൊറത്ത്ക്‌ തള്ളി വേച്ചിങ്ങാണ്ട് മാറാലൊക്കെ തട്ടിക്കളയണം. എണ്ണീം കൊട്ക്കണം എടക്ക്.
ഈ നൂല് പൊട്ടണണ്ട് മനുഷ്യന് ഈറട് ച്ചുമ്പൊ ഇരിക്കാതന്നെ തോന്നണില്ല.
കത്രിക മുർചാ മാണം നൂല് പൊട്ടരുത് അല്ലെങ്കി ഇറന്നെയാണ്.
ഹലോ ക്ഷെ ചായകുടിച്ചനൊക്കെ എന്തോരു ഒരു കമ്പറിയോ. ഉം
ചലപ്പണ്ടാങ്ങനെ മെഷീനൊരുകേട് സ്റ്റിച്ചൊക്കെ പൊന്തി കൊണ്ടും നീണ്ടു കൊണ്ടും.
ആഹ് പത്ത് മിനിറ്റയ്ക്കണ് കട്ടാക്ക ഏതായാലുന്റെ മകന് വൈകുന്നേ. പൊർദ്യേഡ് ന്നാ കട്ടാക്കിക്കോ മാ ഹലോ പർ